ഹലോ
ഹ ഹലോ ആഹ് എന്തൊക്കെയോണ്ട് വിശേഷങ്ങള്
സുഖം എന്തക്കെണ്ട് വിശേഷം
ഹലോ സുഖാണ് ങ്ങനെ പോണു ഇവിടെ സുഖമായിട്ടിരിക്കണു മഴക്കെ ഇണ്ടോ അങ്ങട്
ഓഹ് അതേ ഒള്ളേയ്
മഴേ ഉള്ളൂല്ലേ ആഹ് ഇവിടെപ്പോ ഇന്ന് മഴല്ല ഇന്ന്പ്പോ വെയിലാണ്
ആഹ് ഉവ്വ
ആഹ് ഭക്ഷണൊക്കെ റെഡി ആയോ ഫുഡ് കഴിക്കാനായോ?
എല്ലാം റെഡി ആയി അതെല്ലാം രാവിലെ തന്നെ റെഡി ആവോ
റെഡി ആവൂലേ മക്കള് സ്കൂളിലൊക്കെ പോവാനാകുമ്പക്ക് റെഡി ആവുണ്ടാവൂല്ലേ
ആഹ് അതെ അതെ
ആഹ് ഉം എന്നിട്ട് എന്തൊക്കെ ഭക്ഷണം കഴിക്കാനായോ?
അ ആഹ് ആയിട്ടില്ല ഞാൻ കൊറച്ച് കഴിഞ്ഞെ കഴിക്കോളൂ ന്നെച്ചാ ഡയറ്റ് നോക്കുന്നുണ്ടേ അപ്പൊ അതെല്ലാം കഴിഞ്ഞ കൊറഞ്ഞ കഴിഞ്ഞ നോക്കോളൂ കഴിക്കോളൂ
എന്റാണോ
ഏയ് അല്ലല്ല ഇല്ലല്ല എനിക്ക് ഇരുപത്തെട്ട് വയസേ ഉള്ളു എന്നാല് വീട്ടി കൊച്ചൊക്കെയുണ്ടായി കഴിഞ്ഞപ്പം കൊ ഇച്ചിരി തടി വെച്ചു അപ്പൊ ഞാനൊന്ന് ന്യൂട്രിഷ ൻ കോഴ്സിന് പോവണ്ട് സെന്ററിലേ അപ്പൊ രാവിലെ സൈസും കാര്യങ്ങളുണ്ട്
അഹ് ശരി ഉം ആ ആഹ് അപ്പൊ അതിന്റെതായ തിരക്കിലാവും ഉം
അപ്പം അയ്ന്റെതായ ഫുഡിങ്ങ് കൺട്രോൾസ് ഒക്കെയാണ്
ആഹ് അഹ് ശരി കൊച്ചെന്താ ഉം കൊച്ചിനെത്രായി
അവന് നാലര
നാലര വയസ്സ് സ്കൂളിൽ പോണുണ്ടോ എൽകെ ജിയിലാവൂലേ
ആഹ് യുകെജി യുകെജി അവനെ നേരത്തെ ചേർത്തായിരുന്നു ഇനിപ്പോ ഒരു കൊല്ലം കൂടി ഇരുത്തേണ്ടി വരും
ആഹ് ആഹ് ശരിയാണ് മ്മ് ഒറ്റ മോനൊള്ളു
ആഹ് ഒരാളെ ഉള്ളൂ
അതെ ആഹ് ആഹ് അച്ഛൻ ഇവിടെ നാട്ടില്ലന്നെ ആ മേ എനിക്ക് നാല് മക്കളുണ്ട്
ആണാ ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് മൂത്തമോള് ബി എസ് സി നഴ്സിംഗിന് പഠിക്ക
ആഹ് ഉവ്വ ഉവ്വ
മ്മ്ഹ് മ്മ്ഹ്
ഉം പിന്നെ സുഖാണാവിടെ
ആഹ് സുഖാണ് ആ കൊഴപ്പില്ല അങ്ങനെ പോണ് ഉം
ആഹ്
ഉം വ വർക്കളൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
ഉം അലക്കലും അതെല്ലാം കഴിഞ്ഞിണ്ടാവില്ലേ ഉം ഉം എപ്പഴും ഡെയിലി വ നമ്മക്ക് ഒഴിവില്ലല്ലോ ആഹ് മഴ ഇപ്പം ഇന്നില്ല ഇന്നിപ്പ വെയില് കാണണുണ്ട് മഴാകുമ്പോ തുണികളൊക്കെ ആഹ് അതെ അതെ ഉം
ആഹ്
തുണികളൊക്കെ ഒണങ്ങി കിട്ടാനാ പാട്
അതെയതെ വെയില് വരുമ്പ എല്ലാരും എടുത്തിടും മഴ വരുമ്പ
എടുത്ത് ആഹ് അതെന്നെ ഇപ്പൊരു പണിയല്ലേ
ഏഹ്
അഞ്ചു പത്ത് മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ മഴയായിട്ടും വെയിലായിട്ടും കൊഴപ്പല്ല അങ്ങനെ പോണണ്ട് ഇല്ലല്ല ആ വർക്കൊന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ടിങ്ങനെ വേറെ സംരംഭങ്ങളൊക്കെ ഉണ്ട് കുടുംബശ്രീന്റെ കീഴിലിങ്ങനെ ഓരോ സംരംഭങ്ങൾ ചെയ്യണ് ണ്ട്
ആഹ് വ്വാവ്വാ
മ്മ് മ്മ് മ്മ് എന്നിട്ടും മോൻ കൊച്ചെന്തേ ആഹ കൊച്ച് സ്കൂള് പോയിട്ടുണ്ടാവില്ലേ ആ ആഹ് പോയിട്ടുണ്ടാവ അവിടെ അടുത്ത് തന്നെ ആവൂലേ സ്കൂള അടുത്ത് തന്നെ
വത്തില പിന്നെ നമ്മള് അങ്ങ് പോണ്ടക്ക വയ്യങ്ങ് പോവുന്നോളൂര് അങ്ങേര്
മടിയന്നുല്ലല്ലോ അല്ലെ
മടി എന്തായാലും അവധി ദിവസം വന്നാ പിന്നെ പിറ്റേന്ന് പോകാൻ പാടാ
സൺഡേ കഴിഞ്ഞാ പിന്നെ മൺണ്ടേ ഒക്കെ മതിയാവൂലേ
അതെ
അസുഖങ്ങളൊന്നും ഇല്ലല്ലോ പനിയും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പ സ്കൂളിലൊക്കെ പോ പൊതുവേ പനി പകർച്ചപ്പനി
ആഹ് അതെ അതെ അതുകൊണ്ട് എന്തേലും തുമ്മലോ പല പിള്ളേരും വന്നെ ല്ലേ ചിലര് അസുഖങ്ങളൊക്കെ ഞങ്ങളങ്ങനെ അസു ഖങ്ങളക്കെ ആണെ വിടാറില്ല കാരണം മറ്റുള്ള പിള്ളേർക്ക് കൂടി പിടിക്കൂല്ലോ
പിടിക്കൂലോ ഉം അതെ
അങ്ങെ വിടല്ല പറ്റ എല്ലാരും അങ്ങനെ വിചാരിക്കില്ലാട്ടോ ആ വിടുന്നവരുണ്ട് അപ്പൊ ഇവനും പനി ജലദോശം കൊണ്ട് വരും അപ്പ ഇവനും ഇങ്ങനെ പനി കൊണ്ട് വരും അപ്പ തന്നെ ഞങൾ മരുന്ന് കൊടുക്കും അങ്ങനെ മാറും
ഉ ഉം ഉം അതെ
കുഞ്ഞല്ലേ അതിപ്പോ എന്നി ഇപ്പോ പോവാൻ പറ്റൂലല്ലോ കുഞ്ഞുങ്ങളല്ലേ
അതെ ഉ ഉ ഉ അത്പ്പ എല്ലാരും അങ്ങനെ ചെയ്യയാണെങ്കി കൊഴ്
ആ ടീച്ചർമാര് പറയും ജലദോഷം ഒക്കെ കണ്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കണ്ണിന് ന്ചുവപ്പ്ക്കൊ അത്തെ വിടരുത് എന്ന് പറയും പഷേ ആ കേക്കൂല എല്ലാവർക്കും ജോലിക്ക് പോണ്ട തരക്കിൽ അവരങ് വിടും
ഉം അതന്നെ ഉ ഉം
അ അപ്പോ ടീച്ചർമാര് ചോദിക്കും ആ അതെ അതെ അതെ ആ പിന്നെന്നാ വേറെവിടെ കൃഷിയ ഉണ്ടോ
എങ്ങനെ
കൃഷിയൊക്കെ ഉണ്ടന്ന അവിടെ
ആഹ ചെറുതായിട്ടൊക്കെ ഉ ഉം ചെറുതായിട്ടൊക്കെ
ആഹ
കൂടുതലൊന്നുമില്ല ഉം ഉ ആഹ അതെ
ഉം
ന്ന
പിന്നെ അവിടെ എന്നാ ബഹളം കേക്ക്ണേ
ഉം അത് ന്യൂസ് കേക്കാ ആ ആ ന്യൂസ് ക്കേക്കാണ് ഉം ഉം
പിന്നെ
പാത്രങ്ങളെ സൗണ്ടും കേൾക്കണണ്ടല്ലോ അടുക്കളിയിലാവൻ അടുക്കളയിലാണല്ലേ ഉം
ഇപ്പ തന്നെ രണ്ടു മണി ആവല അടുത്ത പണിക്ക് ചായപരിപാടിയൊക്കെ നോ
ആഹ് അതെ ഉം വർക്ക് എപ്പളും വർക്ക്ന്നല്ലേല്ലേ അറിയില്ലല്ല അമ്മ എപ്പഴും വർക്കല്ലന്നെ ഉം ഉം അത ആഹ് പൂച്ചണ്ട്
ആഹ് വലുതാണോ കുഞ്ഞുങ്ങളുണ്ടോ
പൂച്ച പ്രസവിച്ച് രണ്ട് കൊച്ചുങ്ങളുണ്ട് ആഹ്
ഏഹ് ആണ കണ് തുറന്നോ
ഉം ആഹ് ഒരാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസം ആയി ഉം ഉം ഇവിടെ മോൻ നല്ല ആഹ് മോന് ഇഷ്ടാണ് പൂച്ചനെ അപ്പൊ അങ്ങനെ കൊടുക്കൂല
അതോ ക്രോസോ അതോ മറ്റേ ഇതോ പേർഷ്യനോ
നാടനാണ് പക്ഷെ കണ്ടാ നല്ല
ആഹ് ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു അത് പോയി എറങ്ങി പോയി
ഉം ഉം പിന്നെ
പിന്നെന്താ കറിയൊക്കെ മീനൊക്കെ കിട്ടിയോ
ആഹ് ആഹ് പ കിട്ടി കിട്ടി ട്രോളിംഗ് ഒക്കെ ആയത് കൊണ്ടേ നല്ലതൊക്കെ കിട്ടാൻ
ഉം
അതിനനുസരിച്ച് രാവിലെ പോയി മേടിച്ചോണ്ട് വരും അവിടെയോ ബുദ്ധിമുണ്ടോ
ആഹ് ആഹ് ഇപ്പ ഇവിടെങ്ങെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഈ മഴന്താരൊക്കെ ആയത് കൊണ്ട്
അത മീനൊക്കെ സൂക്ഷിക്കണം നല്ലതൊക്കെ മേടിക്കാവുള്ളൂ ആഹ് നല്ലതൊക്കെ കഴിക്കാവണ്ട് ഇപ്പൊ ആശുപത്രിക്ക് കഴിഞ്ഞൊന്ന് മാ ഇ തന്നെ കണ്ടില്ലേ എവിട്ന്നങ്ങാണ്ട് ചിക്കൻ പൊരിച്ചത് തട്ടടയിന്ന്
ഉം ഉം
അതെ ഉം കണ്ട് ന്യൂസില് വാങ്ങലില്ല രണ്ട് ദിവസം കൂടുമ്പോഴേ മീൻ കഴിക്കലള്ളൂ ഉം ഉം
പിന്നെ
പിന്നെ എന്താ എവിടെ പഠിക്കണണ്ട് പറഞ്ഞേ
കൊച്ചാ
എന്ത് പറ എഹ് പഠിക്കാൻ പോണണ്ട് പറഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് മണിക്ക് പോകണം
നേരത്തെ ആഹ് നൂട്രിഷൻ കോഴ്‌സാ നൂട്രിഷൻ ഹലോ ആഹ് ആഹ് കേക്കാമ ആഹ്
അതെ എവിടെ അവിടെ അടു അവിടു തന്നെയാണോ അവിടെ അടുത്ത് തന്നെയാണോ
അതെ അതെ അതെ വണ്ടിക്ക് പോണംട്ടോ വണ്ടിക്ക് പോണം ആഹ്
ഉം നടക്കേണ്ട വഴിയെണ്ടാവുള്ളൂല്ലേ
അല്ല നടക്ക ടാ
എങ്ങനെ പോവാ
വണ്ടിക് എന്തോ ഹ ലോ റേഞ്ച്ല്യ ഇവടെ റേഞ്ച് പോണപോലെണ്ട്
ആഹ് നെറ്റിന്റെ ഇഷ്യൂണ്ട് ഉം ഉം മയക്കാർ മൂടുമ്പോ നെറ്റിന് ഇഷ്യൂ വെര്ലിണ്ട് ഉം ഉം എങ്ങനെണ് ന്യൂട്ട്രീഷൻ ക്ലാസ്സിന് എങ്ങനെയ നടന്നിട്ടാണോ പോവല്?
അല്ലടാ വണ്ടിക്ക് വണ്ടിക്ക്
വണ്ടിക്ക് പോവണത് ആഹ് ആഹ് ഡ്രൈവെയ്യോ?
ആഹ് ദൂരംണ്ട് കൊണ്ടെയ് വിടുവാ ചേട്ടായി ഹസ്ബെന്റ് കൊണ്ടെവിടുവ
അഹ് അഹ്
ഏന്നാ
ഫുഡ് കഴിക്കാനായി തുടങ്ങിയലോല്ലേ ചേട്ടൻ വെരോ ഫുഡ് കഴിക്കാം വെരോ
ഇല്ല ഇല്ല കൊണ്ടുപോയി കൊണ്ടുപോയി ഇനിയിപ്പോ എല്ലാരും വൈകിട്ടാവും വന്നെങ്കി
വൈകിട്ടാകുലേ ഉം ഉം വീട്ട്ല് ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റക്കാവുലെ
ആഹ് അതെ അതെ
ഉം ഉം
പിന്നെ ഈ പണിയൊക്കെ ഒള്ളോണ്ട് ബോറടിക്കൂല്ല പിന്നെ ഒറ്റയ്ക്ക് കെടന്ന് ഒറങ്ങൂലാട്ടോ ഉച്ചക്ക് നമ്മക്ക അങ്ങനെ ഒറങ്ങാനൊന്നും പാടില്ലന്നൊക്ക പർഞ്ഞ് വിടും നമ്മളെത്ര പൈസ മൊ അങ്ങനെ അതൊണ്ട് നന്നായിട്ടൊക്കെ നോക്കും അയ്നെന്തേലും ബെനഫിറ്റ് കിട്ടണ്ടേന്ന് പർഞ്ഞ് അതോണ്ട് നന്നായിട്ട് നോക്കും അവര് അവര് വേറെ വീട്ട്ല എന്നാന്ന് വെച്ചാ ഇവര്ടെ ജോലിക്ക് പോവാൻ വേണ്ടിയേ അവടെ അച്ഛനാണെങ്കി ജോലിക്ക് പോവാൻ പാട നമ്മുടെ കൂടെ വന്നേക്ക് മ്പോ അവർക്കാണെങ്കി ഞ നമ്മളങ്ങോട് പോയാ ചേട്ടായിക്ക് പാടാ വിടെ ഹസ്ബന്റിന് പാടാ അങ്ങോട്ട് പോവാൻ അതുകൊണ്ട് അതുകൊണ്ട് രണ്ടും രണ്ടടുത്ത ഞായറാ ദോസം പോവുംട്ടങ്ങോട്ട് പോകൂട്ടാ തൊട്ടെടുത്താ ഉം കാണാനൊക്കെ പോവും
പോയി വരുലേ ഉം
ഉം
അതെ ആഹ് ഉം കൊഴപ്പൊന്നുല്യല്ലോ അസുഖൊന്നുല്യല്ലലേ അച്ഛന അമ്മക്കൊന്നും അസുഖൊന്നുംല്ല്യല്ലോ
ഇല്ല ഇല്ല ഉം
മറ്റേ ഇതിന്റെ പേ ഡേറ്റാപേഷ്യന്റ് ആണോ?
ഇല്ല ഇല്ല ഇല്ല
ആഹ്
അങ്ങനെ പിന്നെ ഉണ്ണാറായോ?
ആഹ് ആയിത്തൊടങ്ങി
എന്നാ സ്പെഷൽ
ആയിത്തൊടങ്ങീറ്യ രണ്ട്മണിയൊക്കെ രണ്ട് മണിന്റെ ഉള്ളിലൊക്കെ കഴിക്കും
ആഹ് ആഹ് ആഹ് എന്നാ സ്പെഷല്ണ്ടാക്ക്യേ?
ഏഹ് സാമ്പാറ്ണ്ടാക്കി ഉപ് ഉപ്പേരി പയറുപ്പേരിണ്ടാക്കി ഉം ഉം ഉം ഉം
പിന്നെ ആ അതു മതീല്ലോ
ഉം
പിന്നെന്നാ വേറെ വാർത്തകൾ
ഏഹ് പിന്നെ ന്താ ന്നാ തെരക്കിലാണെങ്കി ന്നാ പിന്നെ വിളിക്കന്നാ ആ ഓക്കെന്നാ ഉം ശരി ഓക്കെ